ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക്ണ്ട്
ആഹ് ന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം സുഖം എന്താ പണി
ഒന്നുല്ല വെറുതെ ഇരിക്കാണ്
ഫുഡ് കഴിച്ചോ
ആ കഴിച്ചേ ആ കഴിച്ചു ഉം ഇല്ല ഇല്ല ഇല്ല അവ്ടെ
മം നല്ല മഴയാണ് കണ്ട മൂന്നൂസായിട്ട് പെരും മഴയാണ് ഇപ്പം നിക്കാതെ പെയ്തോണ്ടിരിക്ണ്ട് ഉം
പ്പളും ണ്ടോ?
ആഹ് ഇപ്പ പെയ്യാണ്
ആഹ് ആഹ് ഇവിടെ മയൊന്നുല്ല
ഞാന് ഇപ്പ നല്ല മഴയത്ത് നല്ലൊരു പണിയിലു ആണ്
ആഹ്
ചക്ക ചക്ക പഴുത്ത ചക്കണ്ട് അത് വേവിച്ച് ച അട ണ്ടാക്കാൻ വേണ്ടിട്ട് ഇനി ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കാ
ആഹ് ആഹ് ചക്കടേ അതെങ്ങനെ ങ്ങൾണ്ടാക് ക്
പഴുത്ത ചക്ക ഉം അങ്ങനെ കുരുക്കെ കളഞ്ഞ് ഇതാക്കി എടുത്തിട്ട് വേവിക്കും നല്ല നല്ലോണം ങ്ങനെ വെരകുന്ന ഇതില് നല്ല വേവിച്ചെടുത്തിട്ട്
കുക്കർല് ലേ
ആ കുക്കറില അടുപ്പത്ത് വക്കാണ് നല്ല ആ അവിയിലിങ്ങനെ വെന്ത് വെന്ത് വെന്ത് ഇങ്ങനെ ഇരുന്നറത്തില് ബ്രൗണ് ഒരു കാപ്പി നറത്തിലാകുന്നവരെ വേവിച്ട്ക്കും.
ആഹ്
ഉം ട്ട് പിന്നെ അയിൽക്ക് രസോ അരിപ്പൊടിയോ എന്തെങ്കിലും ചേർത്തിട്ട് തേങ്ങ വറുത്തിടും എന്നിട്ട് പിന്നെ അയിന്റെ എല ണ്ട ഒരു എല ണ്ടോ നിങ്ങളടക്ക എന്നാ പറയുന്നാവോ
എല മംഗലം
നീലന്നു വെളിച്ചണേലോ അപ്പറയാ അ അതിലാക്കിയിട്ട് ആവിലൊന്ന് വേവിച്ചെടുക്കും.
വേഗം വറുത്തുക്കാണ്ട് അയിൽക്ക് ഇടാ
ആഹ് അങ്ങനെ തേങ്ങങ്ങനെ ചെറുതാക്കി കൊത്തി അരിയുല്ലോ നമ്മള്
ആഹാ ആഹാ
അങ്ങനെ ആക്കിട്ത്തിട്ട് നെയ്യിലോ പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണലോ ഒന്നി ഇങ്ങനെ വറ ത്ട്ട്
അങ്ങനെയിടും ചേലോർണ്ട് പച്ചക്ക് ഇടുന്നോരും ഉണ്ട്. നമ്മളങ്ങനെ നെയ്യിൽ വാട്ടി ഇതാക്കിട്ട് അങ്ങനിടും
ഏലക്കായ ഒ
ഏലക് ആ അതുടെ ഇലക്കായിം ചെറിയ ജീരകക്കെ പൊടിച്ടാ നമുക്ക് വാണങ്കിൽ ചമ്മന്തി ചിലവർക്ക് ഇഷ്ടപ്പെടൂല അതിൻ്റെ ഇതൊന്നും ഇട്ടാല് വേറൊരു രസാണ്
ചക്കരയിലല്ലേ
ആഹ് ചക്കരേലും
അപ്പൊ ആ പണീലാ
ഇപ്പൊ ആ പണിയിലാണ് ചെറിയ മോന്ണ്ട് മോനെ ഉറക്കിയിട്ട് ഞാാനിങ്ങനെ വന്നിരിക്ക ഉം
അ ആ ചെറിയ മോനാ
ആ അവന് മൂന്ന് വയസ്സ് രണ്ടാളുണ്ട് ഒരാള് സ്കൂളിൾക്ക് പോയി ണ്ട് രണ്ടാം ക്ലാസ്സിലാണ് ഒരാ ഒരാൾക്ക് മൂന്ന് വയസ്സായി ഒന്ന് ഇല്ല ആയിട്ടില്ല ഈ ഈ മാസത്തിലാണ് മൂന്ന് വയസായത് പതിനേഴാം തീയ്ക്ക്
ആ ആ
കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇന്ന് ഇപ്പൊ രണ്ടാം തീയതിയല്ലോ അല്ലെ
ആഹ്
പിന്നെ മൂന്നാമത് ഗർഭിണിയാണ്
ആഹ് എത്ര മാസമാ
അഞ്ചു മാസയി
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ അംഗനവാടിയിലൊന്നും കൊണ്ടാക്കിട്ടില്ല കയ്യൂല ചെറിയ റെസ് ത്തിലാണ്
ആഹ് ആഹ് ആഹ്
ആ പിന്നെന്താ നിങ്ങളെ വർത്താനം എന്താ
എന്തല്ലാ വർത്താന
ഉം മക്കളൊക്കെ
മക്കളൊക്കെ ഉണ്ട് ഇവിടെ ഒന്ന് സ്കൂൾക്ക് പോയിക്കണ് ഒന്ന് ഉറങ്ങണണ്ട് ഒന്ന് ഇവിടെ കളിക്കുന്നുണ്ട് ആആ അ
ഫുഡൊക്കെ കഴിച്ച എല്ലാരും
ഉം കഴിച്ചു
നിങ്ങൾക്ക് എങ്ങനെയാ സ്വന്തമായിട്ട് വീടാ
അല്ലേ തറവാട് ഉം തറവാടാണ്
ഉം പിന്നെന്താ അല്ലല്ല വീടൊന്നും ആയിട്ടില്ല എല്ലാരും കൂടെത്തന്നെയാണ്
ആ ആ
സ്ഥലം മേടിച്ചിട്ടുണ്ട് വീടായിട്ടൊന്നുമില്ല പിന്നെ അവിടെ ഉമ്മണ്ട് ഉപ്പുണ്ട് പിന്നെ ഏട്ടന് അനിയന് രണ്ട് നാത്തൂന്മാര് ഞാ ൻ ഗർഭിണിയപ്പ പിന്നെ എന്റെ വീട്ടേക്ക് പോന്നക്കാണ് ഉ പിന്നെ മക്കളൊക്കെ എന്താ പഠിക്കണ്
ഓര് ഒന്നാം ക്ലാസില് മറ്റൊരെ ചേർത്തിട്ടില്ല
ആഹ്
ഉം
പിന്നെ വീട്ടില് എന്തൊക്കെയ വിശേഷം സുഖണോ
ഉം സുഖാണ്
ഉം നിങ്ങളെങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാ
അല്ല അല്ല അല്ല
ഉം എന്തേലുണ്ടോ വീട്ടില്
ഏയ്‌ ഇല്ലയ് ഒന്നൂല്ല ഉം
ചെടി അങ്ങനത്തൊന്നൂല്ല അങ്ങനെ അതിനോടൊന്നും ആളല്ലേ
ഇഷ്ടൊന്നൂല്ല ചെറിയ മക്കള്ളാ മകളുണ്ടാവുമ്പോ കുട്യളൊന്നുണ്ടാവുമ്പോ ആയിമക്ക് വല്ലാത ഒരു
ഉം ഫുഡൊക്കെണ്ടാക്കണതോ
അതോ പിന്നെണ്ടാക്കും ഉം അത് പക്ഷേഷ്ടാണ്
ഉം
ഉം പിന്നെ ഇന്നെന്താ സ്പെഷൽ എന്തെലുണ്ടോ
സ്പെഷ്യലായിട്ട് വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നൂല്ല എന്നാ പിന്നെ നാടൻ ഫുഡായിട്ട് അങ്ങനെ ചേമ്പ് കറീം അതേപോലെ മത്തിമീൻ പൊരിച്ചതും ഒരുപ്പേരീണ്ട്
ഉം
പിന്നെപ്പന്ന് ഇതെന്നേ കുട്യാളൊക്കെ സ്കൂളുട്ടേരുമ്പോഴേത്തിന് ചായക്കടിയായിട്ട് ആക്കാരുതീട്ട് ചക്കമ്മ പണിട്ത്തിരിക്കാ
അറിഞ്ഞുകൂടാ നേരട്ട് പോകും
ഉം
ഉം
എന്നെ ഈ സമയം ഇങ്ങനെ കടക്കാനും ഒന്നും വെയ്യ സുഖ ഇതില്ല. അപ്പൊ പിന്നെങ്ങനെന്തേലൊക്കെ പണിട്ത്ത്
കാട്ടിക്കൂട്ടും
ഇക്കാണെങ്കിങ്ങനെ കടന്നൂടല്ലോ
അങ്ങനെ റെസ്റ്റ് അല്ല ഒരു ഒരു പിന്നെ ന്നാ ചെറുതായിട്ട് ആഹ് അങ്ങനെ വല്ലാതെ കുമ്പിട്ട് ഓല് ഉസ്താദാണ് പിന്നെ ഇവിടെ അടുത്ത് പള്ളിതന്ന്യാണ് ഉം ങ്ങനൊക്കെ പിന്നെന്താ മക്കളൊക്കെ ഒറങ്ങിയോ, ഉച്ചക്ക് ഒറക്കണ്ടോ?
ആഹ് ചെറുതൊറങ്ങി. മറ്റോനവടണ്ട് കടക്കണ് മറ്റോ
ഇങ്ങക്ക് എന്ത്‌ എന്തെ വേ ഇങ്ങേളെലും വർക്കെയ്യ് ണ്ടോ?
ഇല്ലേയ് വർക്കൊന്നുല്ല ഉം ഉം ഇങ്ങേളേയുണ്ടോ?
ഇല്ല ഞാന് ഒന്നും ചെയ്യ്ണോന്നുല്ല ഇതിന്റെ മുന്നൊക്കെ ഓരോന്നിലും ഇതൈനി ഇപ്പൊന്നും ചെയ്യ്ണൊന്നൂല്ല
സ്റ്റാറ്റസ് വർക്കുണ്ട് അല്ലാതൊന്നൂല്ല
ഉ പിന്നെ ഹസ്ബൻറ് എന്താ ചെയ്യണ്
വണ്ടിമലാണ്
ആഹാ
ഉം ഉം
പിന്നെ വേറൊന്തൊക്കെ വറത്താനങ്ങള് ഫുഡ്ണ്ടാക്കാനൊക്കെ അറിയോ? സ്പെഷ്യൽ ഫുഡ്ണ്ടാക്കൊങ്ങള്
ഏയ് നമ്മള ആഹ് ആഹ് ചെറുത്തായിട്ടൊക്കെ
പിന്നെ വീ ഇവിടെ വീട്ടിലാരൊക്കെണ്ട്
ഇവിടെ ഇവിടെമ്മണ്ട് പിന്നെ ഞാനുണ്ട് മൂന്ന് കുട്യാളു ഹസ്ബന്റും
ഉം പിന്നെ ഏളച്ചി മൂത്തച്ചി അങ്ങനെന്നൂല്ല
മൂത്തച്ചീണ്ട് വേറെ പോയതാ.
ആഹ് ങ്ങള് ചെറുതാ?
ഉം
പിന്നെ പെങ്ങളുണ്ട്.
ആഹ് കല്യാണം കഴിഞ്ഞിട്ടില്ലേ?
ഉം അവള കല്യാണക്കെ കഴിഞ്ഞു മൂന്ന് കുട്ടികളുണ്ട്.
ആഹ്
ഉം പിന്നെ ഉമ്മാക്ക് സുഖല്ലായിട്ട് ഓളോടുത്താണ്.
ആഹ് ഉം പിന്നെ വേറെന്താ ഇനി എന്താ വൈകുന്നേരത്ത്ക്ക് എന്താ?
ഇല്ലേ ഒന്നുല്ല ചോറ് വെച്ചേക്കുണു.
ഏഹ് സ്നാക്സായിട്ടൊന്നും ഉണ്ടാക്ക ക്കലില്ല, മക്കളൊക്കെ വരുന്നേരെ
എന്നാ ഇനി ചോറെച്ചാ മന്തിച്ചാ പിന്ന മതില്ലേ?
ആഹ്.
അത് സ്കൂളൂട്ടന്നാ പിന്നെ കഴിച്ചിടും അങ്ങനൊക്കെ.
ഹസ്ബൻ്റ് നാട്ടിലുള്ള ആളാണോ?
ആഹ് ആഹ്
വണ്ടി മേലാണ്.
ഉം മക്കക്കൊക്കെ എത്രായി വയസ്സ്?
ഒന്നിന് നാല്, ഒന്നിന് ഒന്നര, ഒന്ന് ഒന്നാം ക്ലാസ്സില് പഠിക്കണ്. ന്തേനൊരു വാത്ത്ന്നേ അപ്പറപ്പറം പോയാല് റേഞ്ചന്നും ഉണ്ടാവില്ല.
ആഹ്
ഫോണീന്ന് റേഞ്ചന്നെ ഇണ്ടാവില്ല അപ്പൊ ഒരു വാത്തന്നെ ഇരിക്കണം. ആകെ നടന്നപ്പോ രണ്ട് മൂന്ന്, രണ്ട് മൂന്ന് കോള് കട്ടായി അറിയേ
ഏഹ് ഏതാ നിങ്ങളെ സിമ്മേതാ?
സിമ്മൊക്കെ ചെയ്യൂവാണ്.
ആഹ്
പക്ഷേ ഈ ഏരിയലില് റേഞ്ചില്ല, വൈഫൈക്കെ വേണം. എന്ന പിന്നെ കൊറേ കോള് നമ്മുക്ക് അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ചെയ്യാല്ലെ
ആഹ് ആഹ് പിന്നെ വേ അതെന്താ വർത്താനങ്ങള്?
ഏഹ്
വേറെന്താ വർത്താനം?
വേറെന്തല്ലാർത്താനം?
ഉം മന്തി എന്ത് മന്തിയാ?
ചിക്കൻ
ആഹ്
ചിക്കൻ മന്തിയാണ്, ചിക്കൻ മന്തീം കടായി
ങ്ങള് വെച്ചതാ?
ആഹ്
ഇപ്പ വെക്കും ആഹ് ആഹ് അവ സുഖല്ലേ? പ്പ പിന്നെ മകള വീട്ടിലാണ്.
ആഹ്
ഉം
പിന്നെ വേറെന്താ ഇങ്ങൾക്ക് എന്തിനോടാ താല്പര്യം ഇങ്ങനെ വീട്ടില് വർക്കെ എന്താ പറയാ ഇങ്ങനെ കൃഷിയോ? അല്ലെങ്കി വേറെന്തേം സ്റ്റിച്ചിങ് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഇണ്ടോ?
ഏയ്
അങ്ങനെ ഒന്നുല്ല വീട്ടിലെന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഇപ്പ നമ്മളെ വീട്ടില്.
പച്ചക്കറിയേളക്കെല്ലെ അതൊന്നുല്ല. കൃഷിയൊന്നുല്ല.
ഫ്രൂട്ട്സ് ആയിട്ടു അങ്ങനത്തൊന്നുല്ല?
ഇങ്ങളെ വീട്ടില്ണ്ടോ?
ഇന്റെ വീട്ടില് നമ്മളെ വീട്ട്ത്തെ ആവശ്യങ്ങള്. നടത്താൻ പറ്റിയതൊക്കെ ഇണ്ട്. ആ പിന്നെ ഇങ്ങനെ കറിവേപ്പിന്റെല മൊളക് പയറ്. കയ്പ്പങ്ങാ
ഏഹ്
അതൊക്കെ ഇണ്ട് കൃഷി ചോയ്ച്ച.
ഉം, അത് നമ്മളെ വീട്ട്ത്താവശ്യങ്ങളായിട്ട് കയിഞ്ഞൂടും. എല്ല കൊടുക്കാന് ഇ പൊറത്തോട്ട് കൊടുക്കാനൊന്നുല്ല.
ആഹ് ആരമ്മീം ഇപ്പിയോ ഇപ്പ ഉണ്ടാക്കെക്കാരല്ലെ
ഇമ്മ ഇമ്മന്നാട്ടോ മ്മളായിട്ട് ഒന്നുല്ല നമ്ക്ക് ഇങ്ങനെ ഇണ്ടായത് കാണ്‌ണ ഫോട്ടേട്ത് വിടാ സ്റ്റാറ്റസെക്ക അയിലൊക്കെ നമ്മക്കും. ഇതള്ളു പിന്നെ എടുക്കാൻ ത താല്പര്യൊക്കെയാണ്. പക്ഷേ ഈ കുട്ട്യോൾ ഇതാവോണ്ടാണ് അത് ആദ്യൊക്കെ ഞാൻ ചെയ്തീനി. ഇങ്ങനെ. ചെട്യേളായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ ചെയ്തീനി ഇപ്പതൊന്നുല്ല. അങ്ങനെ മോന് പ്രഗ്നന്റായ- ഇപ്പ കുറെ സുഖല്ലാതിം ഇപ്പോഴും പതേ അങ്ങനെയൊക്കെ തന്നെയാണ്.
പെണ്ണ്
അപ്പൊ പിന്നെ ആ പണിയൊന്നും. ചെയ്യലില്ല. പൊറത്തുള്ള പണിക്കൊന്നും ഇപ്പം നിക്കലില്ല.
പിന്നെന്ത് ഭക്ഷണം കഴിച്ചോ എല്ലാരും?
ഉം കയിച്ചാര്
ട്ടേട്ടാ പിന്നെ വിളിക്കണ്ട്. ഹലോ ന്നശരി.
ടൈംമായോയ്ച്ച.